ഹലോ ആഹ കേക്ക്ണ്ട്. കുറെേ നേരായ ടൊ വിളിക്കല് തുടങ്ങി റേഞ്ച് കിട്ട്ണ്ല. ആ.
കല്ല്യാണം കഴിഞ്ഞ് എപ്പൊ എത്തി?
കല്യാണം കഴിഞ്ഞ്ട്ടര് രണ്ട് മണി രണ്ടര ഒക്കെ രണ്ടരഒക്കെ ആയിക്ണ്.
ഏ. അടുത്ത?
എല്ല, കൊറച്ച് ദൂരാണ്. അടുത്ത വീട്ട ല്ലാണ് പക്ഷെ മണ്ഡപം കുറച്ച് ദൂരെയാണ്.
അതെ, ആ ആ.
ഇവിടുന്നാങ്ങട്ട് വണ്ടി വിളിച്ചു പോയി, പിന്നെ അവിടുന്ന് ഇങ്ങട്ട് പോരുമ്പോ പിന്നെ വണ്ടിണ്ട്. ക്രോയ്സർ ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം ഇവിടുന്ന് പോണോലെ കൊണ്ടോവാനും, കൊണ്ടക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ പോരും ചെയ്തു.
അതെ, അ വെങ്ങാടുള്ള അതിലേറ്റെയിനു?
ആ, വെങ്ങാട്.
ആ... ആ അതെ,. അല്ല നിങ്ങളാ പാകത്തുള്ളൊക്കെ അടുക്കാണ്ടാവോ.
ആ, ഇസ്റ്റയിലായിരുന്നു. ഇവിടെ സൗകര്യം ഇില്ലായിട്ട് അവിടെ.
ആഹ ആഹ ആഹ് ആ, പിന്നെന്താ?
മഴ ഇല്ലാത്തോണ്ട് പിന്നെ പോവാനും വരാനൊക്കെ സുഖായി. ഇന്ന് മഴ ഇല്ലെല്ലോ.?
ആ, ഇന്ന് മഴ ഇല്ല സുഖായി.
ഇന്ന് രാവിലെ ഒരു മഴ ഇങ്ങനെ ഉണ്ടായി
ഉം, അതിന് വേണ്ടി ഇന്നലെ എന്തേയ്ന്.
ആ.. ഇന്നലെ നല്ല കോരിച്ചരിയല്ലേയിന്.
ഇന്നലെ ഞാൻ ഫുള്ള് കെടുത്തേയിനു.
ഏ, അത് എന്തേ?
പനി അങ്ങട്ട് കൂടിട്ട്.
അ ആ..
ആകെ വെറച്ച് പനിച്ച് കുളിക കുടിച്ചിട്ടും അറനൂറ്റി യെവൈന്റെ കുളിക കുടിച്ചിട്ടും കൂടി നിക്കല്ല. അങ്ങനെ പനിചീന് ആവോ റപോ ഞാൻ മരിക്കാണാവോ വിചാരിച്. എന്ത് പനി ആകെ വേദന, തലവേദന, തൊണ്ടവേദന, ഊരവേദന.
ആ, ഇപ്പത്തെ പനിക്ക അയിന് ആകെ വേദനയാണ് ഫസ്റ്റിലെന്നെ.
ആ. ന്നട്ട് ഡോക്ടർ ഒരു.. ഗുളിക എഴുതി തന്നിനു അത്രയും സ്ട്രോങ്ള്ളാണ്. കഴിയുന്നതും കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ്.
ഉം, നല്ലം പനിക്കുമ്പോ കുടു
ആ.. ലാസ്റ്റ് അതാണ്ട് കുടിച്ചു അപ്പാണ്ട് വെയർത്ത്. അതെന്നെ.
പനി നല്ലണ്ട്, ഇപ്പ എല്ലാട്ത്തും നല്ല പനിണ്ട്. ഏ? ഉം.
ഉം, ചെറിയ ജലദോഷം ഇതൊക്കെ വരല്ണ്ട്. ഇങ്ങനെ വരല് ഇല്ലെ.
എ ആ ആരപ്പന്നിട്ട് ചോറും കൂട്ടാനൊക്കൊ ആരാ ണ്ടാക്കി? ചോറും, കൂട്ടാനൊക്കെ ആരാണ്ടാക്കി?
പെണ്ണ്ണ്ടാക്കി ഓൾക്ക് വെയ്കുംപോലെ.
ഏഹ്.
ആഹ്, ഓ എന്തേലും ഉണ്ടാക്കുന്നല്ലാ നമ്മളെ സാധാ ചോറും കൂട്ട ന്നോളൊന്നും ഉണ്ടാക്കലില്ലേ? ഇന്നലെ ഒക്കെ ഇണ്ടാക്കി രാവിലെ മുതലന്നെ ഞാൻ തലേന്നാണ്ട് തുടങ്ങിയല്ലേ എനിക്ക്.
ആഹ്..
അങ്ങനെ ഇവര് ലീവാക്കും ചെയ്ത് ആസ്പർത്രിക്ക് പോവാച്ചി ട്ട്
പനി വന്നാ പിന്നെ മാറൂലേ മേല് വേ ഇപ്പത്തെ പനക്കെന്താ റെസ്റ്റ് നല്ലോം വേണം തോന്ന്ണ്ട്
അതാ പറഞ്ഞ് റസ്റ്റ് എടുക്കാനന്നെ വന്നണ് ഉം അക്കെ പെണ്ണന്നെ ഒക്കെ ചെയ്ത്ക്ക്ണ് ആഹ്
ഞമ്മളിത് ഞമ്മക്ക് പണി പണീച്ചിട്ട് ഞമ്മളങ്ങനെ ജീവൻ കളെം പ പനീള്ളൊന്നും നോക്കൂല പിന്നത് അധികാവും അപ്പൊ വേറെള്ളതാവും
ഓ ഇതെന്താണാവൊ കൊതു കടിച്ചിട്ട് വരുന്നായിട്ടെ
ഇക്ക് അറീല്ല ഇപ്പൊ നല്ലം കൊതുണ്ട് മാ വല്യ വല്യ കൊതൂള് തിരുമ്പാ നിക്കാനൊന്നു വേജാ കല്ലിന്റെ അവിടുക്ക് ത്തുമ്പോത്തെന് കാലിന്റെ മുട്ട്ന്നാ കീപ്പട്ട്ങ്ങട് കൊതു കടിച്ച്തായിറ്റും
അഹ്ഹ
എന്തൂര് കൊതു കയ്ച്ചിട്ടാ രാവിലെ നമ്മളപ്പോ മഴല്ലാത്ത സമയത്ത് തെന്നെപ്പത് കല്ലിന്റവിടെ തിരുമ്പാൻ നിക്കുള്ളൂ
ഉം ഉം
ഇന്നിപ്പോ ഒരൊലർച്ചണ്ടായതൊണ്ട് ഇന്നലെ ഞങ്ങളെ വാഷിംഗ് മെഷീന്റെ ഒണക്കണ ആ സാധനണ്ടല്ലോ അത് ആട് കേടന്നോ അത് കാരണം ഇപ്പോണക്കാൻ വയ്യ എന്നിട്ട്പ്പോ
ത് കേടന്നല്ല പണിയാ
ആ അപ്പൊ പയ് പത്ത് പയ്ഞ്ചീസായിട്ടുള്ളൂന്ന് കേടന്നട്ട് നേരാക്കിയിട്ടേ അയ്ന്റ മോട്ടറെന്തൊ കേടന്നിട്ട് പിന്നിപ്പതേ മാരിക്കെയ്ക്കണം
നീ ഇങ്ങനെ കേടന്നു നേരാക്കാതിരിക്കാ നല്ലേ പൈസ കൂടും കരണ്ടിന്റെ കറന്റ് ബില്ല് കൂടും
അതെ
ഉം അത്ങ്ങനെ നേരാക്കിയാല്
ഇതിപ്പോ സാധനം തന്നെ പ ഒരു കൊല്ലക്കെ ആയിട്ടുള്ളൂ വേടിച്ചിട്ട്
അപ്പൊ ആ അവിടെത്തന്നെ പറഞ്ഞൂടെ
ആഹ ഓരോടത്തന്നെയ പറേണത് ഒരു പൈസൊന്നുംല്ല
മോഡലേത ഏതാണ്
എന്തപ്പത് പി ജിയോ
ഏഹ് ഞങ്ങൾത്തതുപ്പെത്ര വർഷായി അഞ്ചാറ് വർഷായി കേടന്നുല്യ. ഒന്നാത് വെരന്ന നേരാക്കി എന്തോ കൊട്ത്തിട്ട്
ഏ ഇത് കൊടന്നേന്റെ രണ്ടീസം കയിഞ്ഞിട്ട് ഫസ്റ്റില് അയ്ന്റെ ബസറടിച്ചിട്ട് നിക്കണില്ല ഇതങ്ങനെ അടിച്ചുകൂണ്ട്ക്ക്ന്ന അത് നിക്കണന്നല്ല്യ എന്നിട്ടെളാച്ചം പോയിട്ട് ആ ആളെ വിളിച്ചു കൊടന്നിട്ട് അത് നേരാക്കി എന്നിട്ട് പിന്നെ അതേമാരി ഒണക്കണ സാധനത്തിന് കേട് വന്നു ഞങ്ങളാടെ കൊറേ ആള ള്ള കാരണം കൊറേ ഒണക്കാനുണ്ടാവും ഞങ്ങള് തിരുമ്പലങ്ങനല്ലേ കല്ലുമ്മെ തിരുമ്പീട്ട് ഒണക്കല് മാത്രേള്ളൂ ചെയ്യ്യ എപ്പളേല്ത് അങ്ങനെ പിന്നെപ്പം മിഞ്ഞാന്ന് ഇതേമാരി പിന്നെം കേടന്ന്
ഉം
എന്തൊക്കെയാവാവാ ഫുള്ള് എന്നിട്ട്ന്ന് മുറ്റത്ത്ട്ടക്കാണ് മഴ എപ്പളാ പെയ്യ തൂങ്ങിക്കോണ്ട് ക്ണ്ട്പ്പോ
ആഹ് വേടന്നഞ്ഞു പിന്നെ നേരാക്കി ഒന്ന് ഒരു കൊല്ല ആയിട്ടൊള്ളു പറയുമ്പോളാണ് മാറ്റി തരാൻ പറയോരോട്
അതന്നെണേ എന്നിട്ട് ഓല്ക്ക് വിളിക്കുമ്പോ ഓല് പെട്ടന്നൊന്ന് ഓല് വെരുലേ പെട്ടെന്നൊന്നും ഓൽ വര്ല്ല രണ്ടൂന്നിസം കഴിഞ്ഞിട്ടേ ഓൽ വരുള്ളൂ ഓലേ ആ എന്താണ് പണിന്തൊക്കെ കൈഞ്ഞിട്ടാ താങ്ങി താങ്ങിട്ട്
ആഹ് ആഹ് അല്ലേ ഒരു വർഷൊക്ക ആയിട്ടുള്ളേ ഇപ്പൊ എത്ര പുതിയതാണ് കേടാരാനുള്ള ടൈമ് ഒന്നും ആയിട്ടില്ല ഓ
സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മള് തിരുമ്പ്ണതും ഇതും വെവ്വേറെ. അങ്ങനെയാണ് ഉം ഓട്ടോമാറ്റിക്കല്ല
ആഹ്
ഉം
പ്പ എന്താ കല്യാണത്തിന് എന്തൊക്കെ ഇണ്ടായിന്ന്?
അള്ളോ കല്ല്യാണത്തിന ഇന്ന് ഫുള്ള് വയർ ദമ്മായിക്ക്
മന്തിം മൂരി ബിരിയാണിം പിന്നെ അത് അത് അങ്ങനെ ചോറ്പ്പല്ല.
ആഹ്
രണ്ടായി പിന്നെ പോപ്കോണ്, പഞ്ഞിമുട്ടായി, ഗുലാബ് ജാം പിന്നെന്ത്താണ്. വേറൊരു സംഭവം കൂടെണ്ട് പാൽഗോ പോലത്തെ മുട്ടായി.
ആഹ്
ഇങ്ങനെ കൊറേ ഐറ്റംസുകൾ കുട്ട്യളാക്കാൻ വാണ്ടിട്ടുള്ള പലേ ഐറ്റംസ് ഉണ്ട് ഉം. അങ്ങനെ അതൊക്കെ തിന്ന് ഗർഭിണി ആയ കാരണം എല്ലാരും. കൊണ്ട്ന്നരാ അൻക്ക് വാണോ അൻക്ക് വാണോ
പക്ഷെ നമുക്കധികം തിന്നാ വൈക്കൂല വേഗരു ഒരു മുട്ടല് വരും.
ആഹ് ഇക്ക് വേഗം അപ്പു വരേ ഇങ്ങനെ മധുരങ്ങനെ തോനെ തിന്നണം അങ്ങനെ ഞാൻ എരു ആണ് നല്ല തിന്നുള്ളൂ. മാങ്ങ ഉപ്പ്ലിട്ടത് അങ്ങനെ മാങ്ങ മസാല അങ്ങനെക്കെ നല്ല തിന്നും. ഇത് മു ഫുള്ള് മധുരം ഉള്ളതാണ് പായസക്കെ ഭയങ്കര മധുരം ഇത് വാണോ വാണോ ഞാൻ തിക്കാനും തെരക്കാനും ഞാൻ പോ ഞാ ഒരു പാത്തരു അരുവിൽ നിന്നു എല്ലാരും ഇങ്ങനെ കൊട്ന്നന്നു
ആഹ്
നിന്റെ മക്കളന്നെ മ്മാക്കാണ് ഉമ്മാക്കാണ് വെച്ചിട്ട് ഇങ്ങനെ കൊട്ന്നന്നീനി
ഇപ്പറത്തെ കല്യാണങ്ങളൊക്കെ അധികം കഷ്ടന്നെ കൊർച്ച് പാർട്ടിക്കാരാവുമ്പോ പിന്നെ ഇങ്ങനൊക്കെണ്ടാവും. സാധാരണക്കാര കല്ല്യാണത്തിനന്നെ രണ്ടയ്റ്റണ്ടാവും.
ആഹ് രണ്ടയ്റ്റണ്ടാവും. ഇത് സലാഡ് തന്നെ നമ്മള്പ്പോ സാധാ സലാഡ് കഴ്ച്ചിട്ട് ബാക്കി വേറെ നമ്മള് ന്തന്ന നാരങ്ങനീര് ഴിച്ചി സലാഡ് ഉണ്ടാക്കുല്ലോ ന്ത കുരുമളൊകൊക്കെ ഇട്ട്ട്ട് പലേ ഐറ്റംസ്. ളൊക്കെ വെട്ടി ഇണ്ടാക്കിട്ട് അങ്ങനത്തെ വേറെ ഐറ്റം സലാഡ്ണ്ട് പിന്നെ എന്താണ് ചിക്കന് പിന്നെ ഇങ്ങനെ റോസ്റ്റ് വേറണ്ട് ചിക്കൻ പൊരിച്ചേ വേറണ്ട്. പിന്നെ മൂരി ബിരിയാണി വേറണ്ട് പലേ ഐറ്റുണ്ട്. നല്ല വല്ല്യ കല്ല്യാണ
ആ ആ ആ
ഞാൻ പറഞ്ഞേ ഞാൻ പോണ് ല്ല്യച്ചിട്ട് മടിച്ചു വടെ നിന്നിട്ടുണ്ടെന്നണ്ട ഒന്നും
ശരിയാ ആ
പോവ ക്ക് പ്പോ വെയ്ക്കോ ന്ന് ഒക്കെ മക്കൾ പോവുമ്പോ ഓലെ നോക്കാൻ വേണ്ടി മറ്റൊര്ക്കൊക്ക ഓരോ കുട്ട്യോളും. അപ്പം പിന്നെ ഞാനും അങ്ങട് പോയില്ലെങ്കിൽ മിസ്സായിരുന്നു തന്നെ ഉം
എല്ലാരും കൂടി പോയില്ലേ.
ആ എല്ലാരും കൂടെ പോയി.
ആ
ന്താ ന്നിട്ട്.
നിക്കൊക്ക ഇന്നലൊന്നും തിന്നാ വയ്ച്ചീന്നില്ല കഞ്ഞി പോലും ജ്ജാതി തൊള്ള കയിക്ക, പച്ചൊള്ളം ചോയ്ക്ക.
ആ ആ
വരാ അങ്ങനെ.
ഉം
കഷ്ടപ്പാട്
ഉം
മാപ്പള കല്യണത്തിന്
ആ പൊന്നീനു ഓലും ചെക്കനും ബൈകുമപൊയി ഞങ്ങള് പിന്നെ വിളിച്ചിട്ടും പോയ്‌.
ആ ആ അടുത്ത വീട്ടിലാവൂല്ലേ.
ആ വീട് എട്ത്താണ് ഞങ്ങക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദൂരള്ളൂ പക്ഷേ മണ്ടബം കുറേ അങ്ങട് ആക്കിയത് ന്റെ വീടിൻ്റെ അടുത്താണ് മണ്ടബം. വീട് ന്നെ കെട്ടിച്ചക്കണല്ലേ
ആ ആ ആ അങ്ങനെണില്ലേ അടുത്താണ് ല്ലേ. രണ്ടും അടുത്താലേ ആ. ന്റെ എളയിച്ചീണ്ട് .
നായർപടിയോ ഏ ആ ന്റെ മൂത്താപ്പന്റെ മോള കെട്ടിച്ചിണ് നായര്പ്പടിക്ക. എടുത്ത്ക്ക് ഓൾക്ക് നടന്ന് പോരാനുള്ളൂ.
ആ ഓള് എളച്ചി പോയ പ്പോ ഓള് ആണ്ട് പോവും വരുമ്പളേ
ശരി ഏ
ഓക്ക് അവിടെ ആരുല്ലേ രണ്ട് പെൺകുട്ട്യോൾ
അയ്ശരി
ചെറുതാ അവിടെ നിക്കല്.
വേറെന്തൊക്കെ ന്നിട്ട് കുട്ടികളൊക്കെ എവിടുന്ന് ചോറിന്നിട്ട് ഒക്കെ ഉറങ്ങിയാ.
പിന്നെ നാത്തൂൻ വന്നിക്ക്ണ്.
അപ്പോ ഓലെ കുട്ട്യോൾ അപ്പോ അങ്ങനെ കളിക്ക്ണ്ട്.
ന്നാ ആയ്കോട്ടെ ഇഞ് പിന്നെ വിളികാ.
ആ ആയിക്കോട്ടെ